ഹലോ
ആ ആഹ് ആഹ് ഇണ്ട് ഇങ്ങക്ക് കേക്കുന്നില്ലേ ആഹ് നല്ല വിശേഷം ഇങ്ങളെന്താ
നല്ല വിശേഷം ഭക്ഷണം കഴിച്ചോ
ഇല്ല കഴിക്കണം ഉമ്മ ഫുഡ് ഉണ്ടാക്കണുള്ളൂ
അതെയോ നിങ്ങളെന്താ ചെയ്യൽ ഇവിടെയോ മ് ഭക്ഷണം കഴിക്കാൻ സമയായിട്ടില്ല. നിങ്ങള്ന്താ ഞാന് ൾ ഡിഗ്രി കഴിഞ്ഞു
കഴിഞ്ഞോ?
അതെ
ഞാനിപ്പോ ഡിഗ്രി ചെയ്തൊണ്ടിരിക്കിയ സെക്കൻഡ് ഇയർ
അതെയോ ഏതാ കോഴ്സ് എടുത്തേ
ബി. കോം ഫിനാൻസ്
അതെയോ
നിങ്ങളേതെരുന്നു
ഞാൻ ബി. എ അറബിക്ക്
ആ നിങ്ങള് മറ്റേ തേഡ് ഇയർ ഡിഗ്രി ആവൂല്ലേ
അതെ അതെ
എങ്ങനെ ഉണ്ടായിരുന്നു
കൊഴപ്പില്ല അടിപൊളിയായിരുന്നു
ആ റിസൾട്ട് വന്നില്ലേ
അ ഞാൻ പഠിച്ചിട്ട് ഇപ്പൊ ഒരു വൺ ഇയർ ഇപ്പോ കഴിഞ്ഞ്
അതെ ഇപ്പ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ
ഇല്ല ഇല്ല ഇപ്പൊ ഞാൻ കമ്പ്യൂട്ടർ പഠിക്കാൻ വേണ്ടിട്ട് അഡ്മിഷൻ എടുത്തിട്ടുണ്ട് അപ്പൊ അടുത്ത മാസം ക്ലാസ്സ് തുടങ്ങും
അതെ വീട്ടിൽ ആരൊക്കെയുണ്ട്
എനിക്ക് രണ്ടേട്ടത്തിം ഒരുനിയനും ഒരനിയത്തീം
അപ്പൊ നിങ്ങളാണ് മൂത്തത്
അല്ല ഇല്ല രണ്ടേട്ടത്തിയുണ്ട്
ആ എന്റെ വീട്ടില് താത്തയും പിന്നെ അനിയനും
അതെയോ നിങ്ങള് മാരേജ് കഴിഞ്ഞതാണോ
അല്ലല്ല ഞാൻ ഒരു സെക്കൻഡ് ഇയർ ആയിട്ടല്ലേ ഉള്ളൂ ഏയ് ഇപ്പോ നോക്കുന്നൊന്നില്ല താത്താന്റെ ഇവിടെ വേഗം കഴിഞ്ഞ് പിന്നെ ഓൾക്ക് ജോലിയൊന്നും ആയിട്ടിണ്ടാനില്ല അപ്പൊ പിന്നെ എനിക്ക് ജോലി വേണം ഇടങ്ങളള്ളാം ഉണ്ട്
അതെ അതെ അതെ പഠിച്ച ജോലി അങ്ങുന്നതാണല്ലോ നല്ലത്
ആഹ അതന്നെ നല്ലത് കാരണം നമ്മുടെ ചിലവിന് നമ്മുടെ ആവിശ്യങ്ങൾക്കൊക്കെ ഒക്കെ
ഉ നമ്മള ആവശ്യങ്ങളൊക്കെ നമ്മുക്ക് വേറെ ആരോട് ചോദിക്കേണ്ടി വ- ജോലി ആയിലോ
എല്ലാരോടും ചോദിക്കുന്നത് ഇപ്പത്തെ ഇപ്പത്തെ കാലത്തിന്റെ ഒരു ആ ഉം
അ ഇപ്പത്തെ കാലത്തൊന്നും ജോലി ഇല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റൂല്ല അതെ നമ്മുക്ക് എന്തെങ്കിലും നമ്മളെ കാര്യം ചെയ്യാൻ നമ്മളെ സ്വന്തം കൈയിൽ പൈസ ഉണ്ടാവണത് വലിയൊരു കാര്യല്ലേ നിങ്ങള് ബികോം എടുത്ത് നിങ്ങളിനി നിങ്ങൾക്ക് ഫോർ ഇയർ ഡിഗ്രിയാല്ലേ ഞങ്ങക്ക് അത് കഴിഞ്ഞിട്ട് വേണല്ലേ വേറെ എന്തെങ്കിലും കോഴ്സ് പഠിക്കാൻ
താല്പര്യം ഉണ്ടായിരുന്നില്ല
എങ്ങനെ
ആ എനിക്ക് പോറി കാണിച്ചത് ടഫ ആാ
എങ്ങനെ- ആഹ കേൾക്ക്ണ്ട്
കേൽക്കല്ലേ
ഹല്ലോ കേക്കുന്നുണ്ട്
എടുക്കണംന്ന് വിചാരിച്ചതേര്ന്ന് ആ സി എം എ കോഴ്സല്ലേ
ആഹ- ആഹ -എന്നിക്ക -ആഹ -ആഹ്
ആ അതൊരിക്ക വിചാരിച്ചതേര്ന്ന് പക്ഷെ അപ്പോളും ഡിഗ്രി വേണന്ന് പറഞ്ഞൊണ്ട് എനിക്ക് രണ്ടും ഒപ്പം പറ്റൂല അപ്പോ ഫസ്റ്റ് ഡിഗ്രി ഇത് ഗവൺമെന്റിൽ കിട്ടിയ- അപ്പൊ പിന്നെ അങ്ങനെ പഠിച്ചിട്ട് പിന്നെ വേറെ പഠിക്കാന്ന് വിചാരിച്ചു
ആ- നല്ല -കൊഴപ്പില്ലാലോ പഠിക്കാലോ ഡിഗ്രി ങ്ങള് ഫോർ ഇയർ പഠിക്കോ
ഫോർ ഇയർ ഇല്ല എനിക്ക് ഈ ത്രീ ഇയർ തന്നെ പഠി ചമതി നാല് വർഷത്തെ പഠിക്കണെന്ന് നിർബന്ധല്ല ആഹ കിട്ടും സാധാ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് കിട്ടും ട്ടും പിന്നെ നാല് വർഷത്തേക്ക് പഠിക്കുമ്പോ മൂന്ന് വർഷ വരെ നമ്മക്ക് നല്ല മാർക്ക് വാണം ഓരോ സെമ്മിലും എഴുപത്തഞ്ച് ശതമാന അതിനമേലെ മാർക്ക് വേണം എന്നാലാണ് നമക്ക് നാലാം
നാലാമത്തെർ ഷശരി ആഹ അങ്ങനെുണ്ടല്ലേ
ആ അങ്ങനെ കൊറച്ച് ആഹ അതുകൊണ്ട് നല്ലം മാർക്ക് വേണം
നിനക്ക് താല്പര്യംണ്ടോ നാാലു വർഷം പഠിക്കാന്
എനിക്ക് ഡിഗ്രി തന്നെ പഠിക്കാൻ താല്പര്യം ണ്ടായിനിം അല്ലേ പറഞ്ഞില്ലേ ഇൻക് കോഴ്സ് ഇട് ഇത് വേഗം
ആ് ഞാനും ഇപ്പോ ഡിഗ്രി കഴിഞ്ഞപ്പോ അങ്ങനെ വിചാരിക്കും ഡിഗ്രി കഴിഞ്ഞപ്പോ ഡിഗ്രീന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിന്നല്ലാണ്ട് ഒരു കാര്യല്ല സർ നമുക്ക് ഡിഗ്രീന്റെ സർട്ടിഫിക്കറ്റ് അത്യാവശ്യണ് പക്ഷെ നമ്മള് കുറേ ആൾക്കാർ ഇപ്പോ നമ്മള പ്രായ കുട്ടികൾ തന്നെ ഇപ്പോ ഡിഗ്രി പഠിക്കാണ്ട് ഇങ്ങനത്തെ കോഴ്സ് എടുത്ത് ജോലിക്ക് പോകുന്ന കാണുമ്പോൾ നമുക്കിപ്പോ തോന്നും അങ്ങനെ ന്തോ പഠിച്ചീനീ ഇപ്പ ജോലി പോവായിരുന്ന്ന്ന് ആ ഡിഗ്രിന്റെ സർട്ടിഫിക്കേട്ടോണ്ട് നമ്മക്ക് ജോലി കിട്ടൂല ല്ലോ ഡിഗ്രിമ്മക്ക് ഡിസ്റ്റൻസായിട്ട് അങ്ങനെ
ആ അതും ചെയ്യാം പക്ഷെ നിങ്ങൾക്ക് ഇ ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ടായിരുന്നോ
ഇന്റേൺഷിപ്പ് ഞങ്ങൾക്ക് അല്ലാണ്ട് പ്രൊജക്റ്റ് ആായിരുന്നു ഉണ്ടായിരുന്നത് ഞങ്ങള്ൾ പഠിക്കുന്ന ടൈമില്
ആ ഞങ്ങള് ഫോർ ഇയർ ആയൊണ്ട് ആ ഞങ്ങക്ക് ഫോർ ഇയർ ആയോണ്ട് ഞക്ക് സെക്കൻ് ഇയർ ുണ്ട് ട്രെയിനിങ് തേഡ് ഇയറിലു'ണ്ട് ട്രൈനിംഗ് കാരണം ഞങ്ങ സീനിയേഴ്സ് ഇങ്ങനെ ചെയ്തിട്ട് കണ്ടിട്ടുണ്ട്
ആഹ ആ ആ അത് നല്ലൊരു കാര്യയിരിക്കും നമുക്ക് ഇന്റേൺി്സിപ്പ് ഒക്കെ ചെയുമ്പോ നമുക്ക് ടെയിനിങ്ങ ഒക്കെ ചെയ്യൻ കട്ടും നമ്മള് ടൈപ്പ് ചെ നമ്മളിപ്പൈപ്പ ആ നമ്മൾിതിപ്പോ ചെയ്യുന്നച്ചാ നമുക്ക് ഒെ പ്രൊജക്റ്റ് ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് ബുക്ക് ഉണ്ടാക്കല്ലേ അത് നമ്മുക്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് ഉണ്ടാക്കി എടുക്കാം വലിയ റിസ്ക്ൊന്നുമല്ല നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ആവുമ്പോമ്മൾ ട്രെയിനിങ്ങിന് പോവണ്ടല്ലോ പുൊറത്ത്
പോവണം പിന്നെ നല്ല കമ്പനിയിൽ കയറും വേണ്ടേ
ആഹ ആഹ അപ്പൊ അങ്ങനെെ ഒക്കെ ആുമ്പോ നിക്ക എന്തെങ്കിലുമ ഒക്കെ കുറച്ച് ഒരു പിടിത്തം കിട്ടുമല്ലോ
ആഹ് പോയിട്ടൊരു പരിചയം കിട്ടുകയും ചെയ്യും നമ്മുക്ക് നമൊ ഒരു ഇനിപ്പോ വേറെ വില കോഴ്സ് പടിക്കാണെങ്കിൽ നമുക്ക് അതിനെ പറ്റിുള്ള ഒരു ബോധം ഉണ്ടാവും ചെയ്യാം കാരണം കമ്പനീത്തെ വർക്കാൾാണല്ലോ ചെയ്യുന്നത് തുടങ്ങിട്ടുള്ളു
കബി എടുക്കാ എനിക്ക താല്പര്യം ഇല്ലന്ന് ഇിറെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് അത്രേുള്ളള്ള അപ്പ ഞാനിപ്പോ കമ്പ്യൂട്ടർ ഇനിപ്പ കമ്പ്യൂട്ടർ എനിക്ക് പഠിക്കാൻ കഴിയോൊന്നും എനിക്കറിയില്ല ഞാൻ ഇതുവരെ ക
പക്ഷെ അത് രണ്ട തമ്മിൽ ബന്ധല്ലല്ലോ അപ്പൊ ഏതെടുക്കാനന്ന് താല്പര്യം
ആ ബന്താ അപ്പൊ ഞാാനിങ്ങെ അവിടു എന്തെങ്കിലും നഴ്സിങ്ങോ അല്ലെങ്കിൽ ഹോസ്പിറ്റല അട ശേഷ അങ്ങനെ എന്തെങ്കിലും നോക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്ന
അപ്പ ഇത് ഗവൺെന്റ് കിട്ടപ്പോ കയറിയാണോ
അല്ലല്ല വൂട്ടുകാക്ക്ൊക്ക ഡിഗ്രി പഠിക്കുന്നത ഇഷ്ടം എങ്ങനെ അറബിക്ക് പഠിക്കുന്ന ചോം അങ്ങനെ തേർന്നത
വീട്ടുകാരതില് ചേർന്നതാവില്ലേ
ഇപ്പ ഇപ്പൊ ഈ ഡിഗ്രി പഠിച്ച ഇപ്പ നമ്മള് പി ടി സി ഒക്കെ പഠിക്കയാണങ്ക നമുക്ക് തെങ്കിലും സ്ളക്കെ ടീച്ച ആട്ട് കറും ഇക്കിലക്ക അല്ല അാന്തായി
ആ് ടീച്ചറവാാന് തുടക്ക ചെറുപ്പത്തിലൊക്കെ കളിക്കുമ്പോഴ
നമുക്ക് താല്പര്യല്ല പഠിച്ചിട്ട് ഭയങ്കരടീ ച്ചവാൻ താപര്യട്ടോ അപ്പൊ പ്ര നമ്മളോട് എന്ത് ചോ ടീച്ചർ ആാനോ നമുക്ക് താല്പര്യം പക്ഷെ നമുക്ക് കാര്യത്തോട് അടുക്കുമ്പോൾ എടുക്കുമ്പം നമുക്ക് താല്പര്യം തോന്നില്ല പിന്നെ ഒരുപാട് അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരു ഉണ്ട് അതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്ക് പറ്റിയതാ നിങ്ങള് വീട്ടിലിരുന്ന് ഓൺലൈൻ ആയിട്ട് എന്തരുന്നു നോക്ക അതെ അതെ സ്കില് വേണം
നമ്മള് പഠിക്കുമ്പോൾ തന്നെ ടീ
അതെ അതെ അതെ അപ്പൊ ചെറിയ കുട്ടികളേും കൂടെ ആവുമ്പോ നമുക്ക് നല്ലോണം വേണം ആ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് ചെറുപ്പത്തിലൽ പ്ലസ് ടു വരൊക്കെ ഇഷ്ടം ായിുന്ന് നിനിക്ക എന്നനതാ ക്ക ആ ശരില്ല അപ്പൊ വൺ ഇയർ ഒക്കെ കഴിഞ്ഞിട്ട് കല്യാണം ഉണ്ടാവുള്ളു.. അതെ അതെ നമ്മള് നിക്കഴിഞ്ഞി കൂട്ടിക്കൊണ്ടല്ല നമ്മള് അതെ അതെ അപ്പൊ നമുക്ക് കല്യാണം ഒരു ഒന്നര വർഷം കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ എങ്ങനെ എ നമ്മളക്കെ കല്യാണം കഴിഞ്ഞാല് ക്കുട്ടിക്കൊണ്ടോള്ളു അതിന് മുന്നേ നമ്മളെ കട്ടി കൊണ്ടോ ലാ പ്പം മസിലായി ഉ നിങ്ങ അവിടെയൊക്കെ നിക്കാഹ് കയിക്കാ കൂട്ടിക്കൊണ്ടോ വോ എങ്ങനെ
ഇവിടെക്കെ ചിലവരെ നിക്കാഹ് കഴിഞ്ഞാലും ഒരേ വീട്ടിലേക്ക് കൊണ്ടോവും
ആ ഇവിടെ കല്യാണം കഴിഞ്ഞാണ് ആഇവിടെ കല്യാണം കഴിഞ്ഞാല് കൊണ്ടോവൊ ള്ളു
ആ അവിടെ ജസ്റ്റ് ഒന്ന് അവിടെ കൊണ്ടോയിട്ട് പിന്നെ ഇങ്ങട്ടന്നെ വരും പിന്നെ അതാവുമ്പോ ഒർക്ക് എങ്ങേട്ടെലും പോവേ അങ്ങനെയൊക്കെ ചെയ്യാലോ ആ അങ്ങനത്തെ ഇതില് ജസ്റ്റ് ഒന്ന് കൊണ്ടയിട്ട് കൊണ്ടരും പിന്നെ അധികം ആൾക്കാര് ഇതൊണ്ട് പെട്ടെന്ന് നിക്കാഹ് കഴിക്കും കാരണം പ്പം വേഗങ്ങട്ട് കേലും പോവാ കാരണം ചെക്കൻറെ കൂടെ എങ്ങോട്ടേലും ട്രിപ്പ് പോവാ അതൊക്കെ ഒരുതാണല്ലോ
ആ ഇപ്പൊ നാട്ടില് ല്ലാത്ത ആളാണ് അങ്ങോട്ടൊക്കെ കൊണ്ടോന്ന്ണ്ടല്ലോ
ആ ആ അതുകൊണ്ട് പിന്നെ
നമ്മൾ അവിടെ ഭാഗത്തൊക്കെ ണ്ട് അങ്ങനെ കൊണ്ടുവുന്ന ആൾക്കാർ ഇപ്പൊ കൊറെ ഇണ്ട് അങ്ങനെ
ആ
ആ ഓരോ വീട്ടില് ഓരോ ഇതായിരിക്കല്ലോ
എന്നിട്ട് എന്താ പരിപാടി
ഇപ്പ വീട്ടില് ഇരിക്കാ നിങ്ങള് ഓൺലൈനായിറ്റ് എന്തേലും ചെയ്യാൻ ഇഷ്ടണ്ടോ ക്രാഫ്റ്റ് അങ്ങനത്തെ കൊറെ പരിപാടി ഉണ്ടല്ലോ ഇപ്പൊ
അങ്ങനൊക്കെ ചെയ്തിര്ന്ന് ഇപ്പൊ പിന്നെ ഡിഗ്രി തുടങ്ങിയതിന് ശേഷം ഒന്നിനും നേരല്ല ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ള പോലെ കാരണം ഞ ഞങ്ങള് ഗവൺമെന്റ് കോളേജാണ് പക്ഷേ ഒരു പ്രൈവറ്റ് കോളജിന്റെ പോലെയാണ് ഞങ്ങളെ കോളജ്
ഇപ്പ ക്ലാസൊക്കെല്ലെ ക്ലാസ് ത്തിനാ
ക്ലാസ് കുഴപ്പൊന്നുല്ല നല്ലപോലൊക്കെ തന്നെ പോണത് ഇപ്പ പരിപാടികളായിട്ടൊക്കെ ഇപ്പോ ഫുള്ള് ഫുട്ബോളിന്റെക്കെല്ലെ അപ്പ അയ് പരിപാടികളൊക്കെണ്ട് പറഞ്ഞിരുന്ന് ഹലോ
അത് എന്താ അങ്ങനെ ആ ആ